ഹലോ ആഹ് കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട് റേഞ്ചിന്റെ പ്രോബ്ളന്നുണുട്ട ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ആഹ് കേക്കണണ്ടേ പറഞ്ഞോളൂ
ന്തോക്കെ വിശേഷം
നല്ല വിശേഷം മഴയൊക്കെ ഉണ്ടോ മഴയൊക്കെ മഴയൊക്കെണ്ടോ ആഹ് സുഖം സുഖം
ഉം ആഹ് ഇവിടെ നല്ല മഴയാണ് അവിടെണ്ടോ
ആഹ് ഇവിടെണ്ടായിരുന്നു ഇപ്പ ഇല്ല
ആഹ് നല്ല മഴയുണ്ട്
ആഹ് കറണ്ടക്കെ ഉണ്ടോ
അവിടെ മഴയുണ്ടോ
ആഹ് ഇവിടെണ്ട് ഇവിടെണ്ട് കറണ്ടക്കെണ്ടോ അവിടെ
ഇവിടെ ഇള നിന്നിട്ടേ ഇല്ല അങ്ങെ കറണ്ട് ഇപ്പോൾണ്ട് ഇപ്പണ്ട്ഞ്ഞു കൊറ്ച്ച് ക ഴിഞ്ഞാ പോവായിരിക്കും
മ് മ് മ് ഞങ്ങളവിടെ പോയി ആഹ് റെഡിയായി
ആഹ് ആഹ് ഏ ഞാ പോവാരിയിരിക്കും
ആ ഹ് ആഹ് ആഹ് കഴിക്കാറായോ
ഇല്ല ഇല്ല ആയിട്ടില്ല അവിടെയോ
ഇവിടെ ആയില്ല ഒന്നേ കാലൊക്കെ ആവും
ആഹ്ആഹ്
മ്ഹ് ജോലി എന്തേലും ചെയ്യ്ണ്ടോ. ആ റെഡി ആയിക്കൊണ്ടിരിക്ണ്ട്ട്ടൊ കറി ഒര്
മ്
ഒരു കൂട്ടം കൂടി വെക്കണം ഈ കരണ്ട് പോണേണ്ട് പ്പന്നാ അരച്ചെടുക്കാനൊക്കെ പാടാന്നേ ചില് ചിക്കൻ കറി ണ്ട്
കര്ണ്ട് ആഹ് ആഹ്
അവിടെന്നാ
കറണ്ട് പോയാല് അതാണ് പ്രശ്നം
അതനേ രാവിലെതനെ തെരെകൂടി തൊടയ്ക്കാന്ന് വെച്ചപ്പോ പറ്റൂല കറണ്ട് വേണല്ലോ ഫാന് ഇട്ടിട്ട് വേണ്ടെ തൊടക്കാൻ
അതെ അതെ
എല്ലാ പണിയും കഴിഞ്ഞ
ആഹ് എല്ലംകഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ വെറുതെ ങ്ങനെ ഇരിക്കാ
ആഹ് വ്വാ വ്വാ മാരിയീടാണോ
മ് ആഹ് അതെ അതെ
ആഹ് ആഹ് ആഹ് പിള്ളേരൊക്കെ ണ്ടോ
അവിടെയൊ
ആഹ് ഉണ്ട് അതെ അതെ
ആഹ് പിള്ളാര് ക്ലാസ്സിന് പോയിട്ടുണ്ട് ക്ലാസിന് പോ പോയിട്ടുണ്ട് ഇനിയിപ്പോ. നാല് മണി നാലര കാവും വരുമ്പോ
ആഹ് ആഹ് വ്വാ വ്വാ ഇനി എപ്പോഴ അടുത്ത പണി തൊടങ്ങണേ ചായേക്കെണ്ടാക്ക്ണേ
അവര് ര് മക്കള് ഫുഡോക്കെ കൊണ്ടു പോവോ
ആഹ് കൊണ്ടൊവ്വാ ഒരാള് ഒരാള് ളൊ ള്ളൂട്ടെ
മ് ഇനി ഇനി കൊറച്ച്കഴിഞ്ഞിട്ട് ഒര് മൂന്നരൊക്കെ ഓവുമ്പളേ
ആഹ് വ്വാ വ്വാ അച്ഛനും അമ്മക്കെ ണ്ടോ
അടുത്ത പണിയുള്ളൂ
ആവോ ആ ഹ് ആഹ് അച്ച നും അമ്മക്കെ ഇണ്ടോ അച്ഛനും അമ്മയൊക്കെ ഇണ്ട അവിടെ
ആഹ് ആഹ് ഒ ഒരാള്ല്ലേ
ആഹ് ആഹ് അവ്ടെ നല്ല റെയ് ഞ്ചിന്റെ പ്രശ്നംണ്ടല്ലോ
ഇഞ് നോമ്പയ്ഞ്ഞിട്ട് ചായണ്ടാക്കും അതന്നെ ഉള്ളൂ
ആ ഹ്ആഹ്
ഇണ്ട് ട്ടോ ഇല്ല
ആഹ് ആസിമ്മൊന്ന് മാറാൻ പറി രുന്ന് ങ്കി സിമ്മിന്റെ ജിയോ വല്ലോ എടുക്കാൻ പ
ജിയോയന്നെയാണ് സിമ്മ്
ആഹ് ആഹ് ആ
ട്ടാണ് കുറവ് അതാണ് പ്രശ്നം ജിയോ ഒക്കെ ആക്കി ട്ട് കുറേയായി
ഉം ഉം ഉം എയർട്ടെല്ല് എയർടെല്ലിന് അവിടെ പറ്റോ
എയർട്ടല്ല് ഇവിടെ കൂടുതലും റെയിഞ്ച് കിട്ടുന്നത് ജിയോ ആണ് ഇപ്പൊ ഇവിടെ വീട്ടിലെ എല്ലാവരുതും തന്നെ ജിയോ ആക്കിയിട്ട് മാറ്റിയതാണ് റെയിഞ്ച് ഇല്ലാത്തതോണ്ട് ഇപ്പൊ കുറച്ച് ദിവസായിട്ടാണ് കൊറവ് അ-
ഉം
അല്ലെങ്കി ഇവിടെ ന
ആഹ് ആഹ് ആന്നോ കാലാവസ്ഥേടെ ആയിരിക്കും ഹലോ ഹലോ ആഹ് പിന്നെ പറയൂ അവടുത്തെ വാർത്തകൾ എന്തൊക്കെ ആഹ് അവിടത്തെ കാര്യങ്ങളൊക്കെ വാർത്തകളൊക്കെ എന്താ
ഇവിടെപ്പെ ന്താ ഇവിടിപ്പോ മഴ ആയത് കൊണ്ട് വളരെ ശോഗമാണ്
ഇവിടെം അതന്നെയാ അവിടെന്നാ സ്പെഷ്യല് എന്നാ സ്പെഷ്യല് ഉണ്ടാക്കിയേന്
ഇവിടെ ഇന്ന് മീൻ വാങ്ങിട്ടുണ്ട് മീന് പൊരി പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കറി വെച്ചിട്ടുണ്ട് അതന്നെ
ആഹ് അമ്മയും അച്ഛനൊക്കെ ഉണ്ടോവിടെ
അമ്മ അച്ഛന് ഹസ്ബൻഡ് പണിക്ക് പോയിട്ടുണ്ട് ഹസ്ബൻഡ് വരുമ്പോ ആറര ഏഴ് മണിയൊക്കെ ആവും
ആഹ് ആഹ് ഇയാള് എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല
ഉം ഉം
അപ്പൊ ഇഞ്ഞിപ്പോ വെറുതെ ഇരിക്കുവല്ലേ അപ്പൊ പിന്നെ അവര് വരോളം വെറുതേയിരി ഓ പണി കഴിഞ്ഞാ ഫ്രീയാണ്
ആഹ് ടിവി
ഉച്ചക്കത്തെ ടി വി ഇവിടെ ഇല്ലീപ്പോ ടി വി എന്ന ഇപ്പോ ഫുൾ ടൈം ഫോണിലാണ്
ആഹ് അത് വരാ അത് വരാ എല്ലാം എല്ലാം വരൂലോ ടീവിലുള്ളതെല്ലാം പോയിണ്ട്
ആഹ് അതെ അതെ അതെ എല്ലാരുടെത്തും ഫോണല്ലേ അപ്പൊ പിന്ന ഫോണിൽ എന്തെലുമൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കും
ആഹ് ഉവ്വ
പക്ഷേ ഉച്ച കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം ഫ്രീയാണ് നാല് മണി വരെ ഫ്രീയാ
ഉം ഉം
പണിയൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രീയാ
ആഹ് ആഹ് അതെ അതെ
മക്കള് പോയി കഴിഞ്ഞാലേ പോവോളം ഒരു തിരക്കാവും
അതെ അത് ശരിയാ
ഉം പിന്നെ ക്ലാസ്സിലില്ലാത്ത ദിവസങ്ങളിൽ ഏഹ് ഇല്ല ഇല്ല വരില്ല കൊണ്ട് പോവാറാണ് ഇനി വൈകിട്ടേ വരുള്ളൂ ആഹ അതെ അപ്പൊ പിന്നെ ആഹ രാവിലത്തെ ആ ഒരു ഓട്ടം മാത്രേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ ഇല്ല പിന്ന അത് കഴിഞ്ഞാ ഫ്രീ ആണ്
ഉം ഉം ഉം അവിടെ എങ്ങനെ മഴ പുഴ മഴ ഉള്ളോണ്ട് പുഴയൊക്കെ
ആഹ ആഹ അതെ അതെ ഇവിടെ കുറച്ച് സീനാണ് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാല്
അവിടെ വെള്ളം
കുറച്ചും പ്രശ്നാണ് അപ്പൊ പിന്നെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്
അപ്പൊ എന്നാ ചെയ്യും
വീട്ടിലെല്ല ഇവിടെ മലപ്രദേശത്ത് ത്തിന്റെ അടുത്താണ് അപ്പൊ ആഹ് ആഹ് ഒരു പ്രശ്നം പ്രശനണ്ട് മഴ കൂടിയാല് ആ ഒരു പ്രശ്നം ഇണ്ട് അതാണ്
ഉം ഉം ഉം അടുത്ത് വീടുകളൊക്കെ ഉണ്ടോ
ആ ഉണ്ട് ഉണ്ട് എടുത്ത് വീടുകളൊക്കെ ഉണ്ട്
കൂട്ടുകാരൊക്കെ ഒത്തൊ
ആഹ ഇവിടെ അടുത്തിള്ളോരൊക്കെ ഇങ്ങനെ സംസ വൈകുന്നേരം കൊറച്ചു നേരം അങ്ങനെ സംസാരിച്ചിരിക്കും അങ്ങനെയൊക്കെയാണ് വൈകിട്ട്
ആഹ ഉവ്വ ഉവ്വ
ഉം
പിന്നെ ഇനി കെടന്നു ഉറങ്ങുവോ
ഒക്കെ റെഡി ആയോ കെടന്ന് ചെലേ സമയത്ത് ഉറങ്ങും
ഉം ഉം ഉം ആ റെഡിയായി കറിയും കൂടി ഒന്ന് വെക്കണട്ടോ കറി ആയിക്കൊണ്ടിരിക്ക്ണു അടുപ്പത്താണ്
ആഹ ആഹ ചെലെ സമയത്ത് ഫോണിൽ എന്തെങ്കിലു ഒക്കെ ഒക്കെ കണ്ടോണ്ട് നിക്കുമ്പോ അങ്ങനെ ഉറങ്ങി പോവും
ആഹ ഉവ്വ ഉവ്വ അതങ്ങനെ ഫോണിലൊക്കെ കാണ് ടിവിയൊക്കെ കാണുമ്പൊഴേ ഉറക്കം വരുള്ളു അല്ലാണ്ട് കെടന്ന് കഴിഞ്ഞാൽ ഉറക്കൊന്നും വരില്ല
വെറുതെ അപ്പ അങ്ങനെ അങ്ങ് ഒറങ്ങാനായിട്ട് കിടന്ന ഉറക്കം വരൂല്ല
ആഹ ഇല്ല അതെ അതെ ഉം ക്രിക്കറ്റ് കളിയോക്കെ കാണാറുണ്ടോ
ഇല്ല ഇല്ല അവിടെ കാണാറുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട്
അവിടെ കാണാറ് ആഹ് ആഹ്
ആഹ് റൊണാൾഡോടെ വന്നാൽ കാണും പിന്നെ മെസ്സീടെ ഉണ്ടെങ്കി അത്യാവശ്യം കൊറച്ചൊക്കെ കാണും
ഉണ്ടായിരുന്നല്ലോല്ലെ
ആഹ് ഇന്നലെ മെസ്സി മെനിഞ്ഞാന്ന് റൊണാൾഡോ പോർച്ചുഗല്
മെസ്സി തിരിച്ച് വരും രാ ത്രിക്കേക്കുള്ളത് ഒരുമിച്ചാണോ വെക്കാറ്
അതെ അതെ
ഫുഡ്
അതെ അതെ അതെ അതെ പിന്നെ ചായൊക്കെ ഉണ്ടാക്കൂട്ടോ വൈകിട്ട്ന്ന് പറഞ്ഞാ അവര് വരാറാവുമ്പോഴേക്കും പാലൊക്കെ തെളപ്പിച്ച് എന്തേലൊക്കെ തിന്നാൻ ഉണ്ടാക്കി ചിലപ്പോ ഉണ്ടാക്കും അല്ലെങ്കി സ്നാക്ക്സ് ആയിട്ടുള്ളത് കൊടുക്കും പിള്ളേർക്ക് പിന്നെ ഉണ്ടാക്കണത് ഒന്നും വേണ്ടല്ലോ അയിന് സ്നാക്സ് ഒക്കെ മതില്ലോ പക്കാവട പപ്പടവട ഒക്കെ മതി
ആഹ് അതന്നെ ചില സമയത്തൊക്കെ ഉം അതെ അതെ ഉം ഉം അതുകൊണ്ട് ചെലേ സമയം ബേക്കറി എന്തെങ്കിലുവൊക്കെ ഉണ്ടെ ങ്കി അത് കൊടുക്കും എപ്പോഴും എന്തെങ്കിലൊക്കെ എന്തെങ്കിലുവൊക്കെ ഉണ്ടാക്കി കൊടുക്കും പഴംമ്പൊരി അങ്ങനെ എന്തേലുവൊക്കെ
ആഹ് അതന്നെ ഇവിടെ പഴംമ്പൊ രി ഉണ്ടാക്കും പഴം തിന്നൂല ആ പൊരി മാത്രമേ തിന്നോളൂ ആഹ് ആഹ്
ഉം
ഉവ്വ ഉവ്വ
അപ്പൊ എപ്പെളെങ്കിലൊക്കെ ണ്ടാക്കി കൊടുക്കും
ആഹ് ഉവ്വ ഉവ്വ പിന്നെന്നാ വേറെ കാര്യങ്ങൾ അലക്കെല്ലാം കഴിഞ്ഞെന്നാണാ പറഞ്ഞേ
ആഹ് എല്ലാം കഴിഞ്ഞ് കൂടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാ നേരത്തെ കഴിയും
ആഹ് ആഹ് ആഹ്
ക്ലാസ് ഉള്ളോണ്ട നേരത്തെ കഴിയുന്നെ അല്ലാ ഉണ്ടെങ്കി നേരത്തെ കഴിയില്ല
അതെ അതെ അല്ലേ മടി പിടിച്ചിരിക്കും ആ എടാ ഞാൻ വിളി ക്കാട്ടോ പിന്നെ വിളിക്കാട്ടോ ആഹ് ആഹ്